ഹലോ
ആഹ് ഹലോ.
ക്ക്ണ്ട്
ആഹ് കേക്ക്ന്ന്ണ്ട്.
ട്ടാണ്ട് വന്നില്ലേന്യല്ലോ?
ഞാനത് ആപ്പ് എട്ത്തിട്ടത് കോള് വന്ന സമയത്ത് എട്ക്കാനായിട്ട് പോയപ്പോ അതങ്ങ് കട്ടായി.
ആഹ്. കട്ടായി. അതാ ചോയിച്ചേ.
ഉം
എന്തൊക്കെയുണ്ട് ഇങ്ങട്ട്? ചായ ചായൊക്കെ കുടിച്ചോ?
ആ ചായുടിച്ച്.
എന്താ കടി?
ഏഹ് മിച്ചറും ബിസ്കറ്റും.
മിച്ചറും ബിസ്കറ്റും.
ഉം
ആ പിന്നെ
കുക്കെയ്യുവാണോ
അല്ല ആഹ് അല്ല മോക്ക് ചായ ഉണ്ടാക്കി കൊടുക്ക ചായൊണ്ടാക്കിനി അത് ചൂടാക്കി കൊടുക്കാണ്
ആ ആ
ആ പിന്നെ വെക്കേഷനിലൊക്കെ ടൂറ് പോയോ
ഇല്ല ഇല്ല
പോയില്ല എവിടയും പോയില്ല
ഇല്ലില്ല ഇഷ്ടാണ്
ആ അ അപ്പൊ കോളേജിൽന്നും സ്കൂള്ന്നൊന്നും പോയില്ല
ഇല്ല ഞാൻ കോളേജിലും സ്കൂളും ഒന്നും അങ്ങനെ ടൂറിനു പോയിട്ടില്ല
ആ എവിടെ ഇഷ്ട പോവാ താല്പര്യൊക്കെ
എനിക്ക് അങ്ങനൊന്നും ഇല്ല എനിക്ക് ഈ ലോകം മൊത്തം ചുറ്റി കാണന്നൊരാഗ്രഹണ ണ്ട് പഠിച്ച് ജോലിയൊക്കെ ആയി ചന്ന് എല്ലായിടും ഒന്ന് ചുറ്റി കാണന്ന് ഭയങ്കര ആഗ്രഹമാണ്
ആ ആഗ്രഹം പഠിച്ചൻ തർ ഇതാക്കി തരട്ടെ സാഫല ആക്കി തരട്ടെ
ഉം
ഞങ്ങള് പോവലുണ്ട് കുട്ടികളെൊക്കെ കൊണ്ട് ഇങ്ങനെ എടക്ക എടെയെങ്കിലൊക്കെ ചിലപ്പോ കോയിക്കോടെ ബീച്ചില് പോകും
ആഹ നമുക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര ആഗ്രഹം ഫാമ എല്ലാരും അങ്ങനെ ഫാമിലിായിട്ടൊക്കെ ടോ പോുമ്പര നമുക്ക് ഭയങ്കര ആഗ്രഹവാ പക്ഷെ എന്ത് ചെയ്യാനാ പൈസയുടെ ബുദ്ധിമുട്ട് ആ ആ അതാ പഠിച്ച് ജോലിയായിട്ട് ഭയങ്കര ആഗ്രഹം അമ്മയും അച്ഛനെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് ചുറ്റണം
ആ ആ ഉ പഠിച്ച പഠിച്ചാ തന്നെ കാര്യമള്ളൂ ഇപ്പഴത്തെ കാരം എവിടെ എടുത്തുള്ള സ്ഥലത്തൊന്നും പോവുല ചെറുന്നനായിട്ട് എടുത്തുള്ള സ്ഥലത്തൊന്നും പോവൂല്ല അടുത്തുള്ള
ആ അങ്ങനെ ഇപ്പൊ ഞാൻ മറ്റേ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ആ ഫ്രണ്ട്സ ഒക്കെ ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് ആ ആ ഞങ്ങളുടെ ആകൊ ഞാൻ കൊല്ലത്താ പഠിക്കുന്നസനില് ഇപ്പം അവിടെ അടുത്ത് ഇത്തൊക്കെ ബി ബി പാർക്ക് ആ ചെപ്പാർക്ക് പിള്ളേർൊപ്പം അങ്ങനെ പോവാാറുണ്ടായിരുന്നു
ആ അത ചോയിിച്ചേ
ആഹ് ഇപ്പതുല്ല
ആഹ് ഞങ്ങള് വടെ ബീച്ചില് പോവും കോഴിക്കോട് ബീച്ചില് ഞങ്ങവ്ട്ന്ന് വല്ല്യേദൂരന്നുല്ല ഞങ്ങള് വല്ല്യേ ദൂരന്നുല്ല ബീച്ചില് പോവും പിന്നെ അവടെ തില്ലേ മ്യൂസിയം ണ്ടല്ലോ
ആഹ് ആഹ്
പ്ലാരറ്റോറിയം അവിടെ പോവും ആട കൊണ്ടോയി കുട്ട്യാളെ കാണിച്ച് കൊടുത്തിണ് പിന്നെ കാ കാപ്പാട് പോയിട്ട്ണ്ട്. ങ്ങനെ ഓരോ കുടുംബശ്രീന്റെ കീയിലൊക്കെയ് ണ്ടാവും ഞങ്ങളെ അങ്ങനെ പോണതാ പിന്നെ അട്ത്ത് പോയത്പ്പോ മിനി ഗോവ കാണാൻ പോയി. മിനി ഗോവ കേട്ട്ട്ട്ണ്ടോ?
ഇല്ല
അകലാപ്പുഴ വടകര
ഓ എനിക്കറിയത്തില്ല
വടകര കേട്ടീല്ലേ
ന്യോ ആ ആഹ് കേട്ടിട്ടുണ്ട്
വടകരേണ് അകലാപ്പുഴള്ളത്. അടെ ക്ക് പറേണതാ മിനീ കോവ നല്ല രസാ കാണാന് പിന്നെ എന്താ ച്ചാല് ഈ കടലിന്റെ കടലില്ലേ അത്ങ്ങനെ കേറി വന്ന്ട്ട് അവടെ കൊറേ ത്ണ്ടായിലെ ന്താ കുറ്റിക്കാട്കള് അയിന്റെ ഉള്ള്ക്ക്ങ്ങട്ട് വെള്ളം വന്ന്ട്ട് മണല് ക്ക്ങ്ങനെ ഞമ്മളെ കാല്മ്മകൂടെങ്ങനെ വരും വെള്ളും മണലും പോയി നിന്നാ നല്ല രസാ അവടെ പോയിട്ട്ണ്ടോ അതൊക്കെ ഞങ്ങള് ഇവടെ ഈ കുടു കുടുംബ ശ്രീയിലൂടെ
ആം
ടൂറ് കൊണ്ടോകും അങ്ങനെ പോയതാ അപ്പം ഹസ്ബൻറ് പറയും പയികളോൺടീ അങ്ങനെയൊക്കെ കാണുള്ളൂ ഇന്നോട് ഏതായാലും കൊണ്ണ്ടോകാൻ കഴിയൂല്ലേ അപ്പൊ ജസ്റ്റ് പോയോട്ത്താ മതി നമ്മക്ക് ഫുഡ ഫുഡിനുള്ള പൈസ നമ്മള് കൊടുത്താ മതി വണ്ടിയൊക്കെ ഓലതില് ണ്ടാവും
ഏഏഏ
അങ്ങനെ പോയാ മതി ഇഷ്ടുള്ള സ്ഥലങ്ങളൊക്കെ വണം ഇവിടുന്ന് കൊണ്ടുപോലുണ്ട് ഇപ്പൊ പടുത്ത് കൊണ്ടുപോഞ്ഞത് മറ്റേ എവിടുക്ക കൊറ പ്രായമുള്ള
ആഹ
അറുപത് വയസ്സിന് മുകളിലുള്ള അമ്മമാരൊക്കെ കൊണ്ടു പോോയിന് വയനാട് ഞങ്ങളെ ഇപ്പടെ ഉന്റെ അമ്മയൊക്കെ പോയിന അന്ന് ഞാൻ പോയിനല്ലോ കൂടെ
ഉം
നമക്ക് അങ്ങനെ പോകാം അങ്ങനെ വണ്ടീന ഓരോ സ്ഥലമൊക്കെ എനിക്ക് പോകാ ഇഷ്ടം ഈ ഇഞ്ച പറഞ്ഞ മാതിരി പൈസ കയ്ൽ ഇണ്ടാവല പക്ഷെ എങ്ങനെ പോകാം ഫ്രീ ആയിട്ട്ട്ട കുടബ
ഉം
അങ്ങനെ പോവലുണ്ട് അങ്ങനെ കിട്ടുമ്പോൊക്കെ ഒന്ന് പോ യാത്രയൊക്കെ ചെയ്ത് നമ്മളെ ലോകക്കെ എന്താന്ന് കാണാലോ
ഉം
ഉഹ വേറെന്തൊക്കെയള്ള നിമ്മൾ അവിടെൊക്കെ കാണാൻ നല്ല ഇത്ണ്ടാവുംല്ലേ
ആഹ കൊല്ലത്ത് ആ ബീച്ച്ൊക്കെ ഉണ്ട് പിന്നെ നല്ല സാ സാമ്പ്രാണി പൊടി അങ്ങനെയൊക്കെ നല്ല
ജടായിപ്പാറക്കെ അവിടെല്ലേ കണ്ടണോ ജടായിപ്പാറ കണ്ടണോ
ആ ഞാൻ ജടായിപ്പാറ പോയിട്ടില്ല പക്ഷെ അവിടെ കേയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണന്ന് പറയുന്നേക്കാ
പിന്നെ തോന്ന കൊടുക്കണോ
ആഹ് പറിയത്തില്ല ഒരുപാട് പൈസാവുന്നിങ്ങനെ ആൾക്കാാര് പറയുന്നേക്കാം
ഏ ആ കണ്ട് ഇങ്ങനെ വീഡിയൊക്കെ കണ്ടണ് നല്ലാതെ കണ്ടിട്ടില്ല വീഡിയോ ഒക്കെ കണ്ടണ് ചടാ ഇപ്പറാണ്ടൊക്കെ
ആഹ നമ്മളെ ഈ എന്താ. തിരുവനന്തപുരത്തൊക്കെ നമ്മള അല്ലാതെ കൊട്ടാരക്കിലൊക്കെ പോക്പോ അല്ലാതെ നമ്മള് ബസ്സിൽ നിന്നൊക്കെ ജടായപ്പാരമൊക്കെ കാണാൻ പറ്റുമല്ലോ അല്ലാതെ നമ്മള് നേരിട്ട് പോയിട്ടില്ല.
ആ അങ്ങനെ കണ്ടത അല്ലെ.
ആഹ
ഉള്ളിൽ എന്താ ഉള്ള ആവല്ലേ അയിന്റെ
ആഹ അമ്പലം ഉണ്ടന്ന് പറയുന്നേക്കാ ആഹ് പിന്നെ മലയുടെ മണ്ടയ്ക്ക് നമ്മുടെ ഈ ഹൈമാൻ സ്വാമി ഈ പണ്ട് എന്താ പുള്ളിയുടെ എന്താ പറയാ ഈ വാലോ ചെവിയോങ്ങാണ്ട അറ്റുവീണ സ്ഥലവാന്ന പറയുന്നേ
തന്നെ..
ആഹ് അങ്ങനെ അതിനെ അറിയപ്പെട ആ
അസ്ഥലത്തിനല്ലേ
ആ പുള്ളി കയറണങ്കി പൈസ കൊടുക്കണന്ന് തോന്നുന്നു ഒരാൾക്ക് ഒരാ ആ കൂടെള്ളവർക്കെല്ലാം പൈസ കൊടുത്തെങ്കിൽ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ
തന്നെ
മ്
അങ്ങനെ പറഞ്ഞഞ് കേട്ടണ്ട് അവിടെ ഇണ്ട്ന്നുള്ളത് കൊല്ലട്ട അവിടെ വെള്ളച്ചാട്ടൊക്ക ക്കണ്ടല്ലോ അല്ലേ
ആ ഉ ആ ഉണ്ട് ഉണ്ട് തെന്മല ഇല്ല അത അവിടൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ കോളേജ്സനിലായ കൊല്ലം പഠിച്ച അപ്പൊ അവിടെ ഞങ്ങള് ഫ്രണ്ട്സിനൊപ്പം അവിടെ ഈ ബീ പാർക്കിലും അഡ്വെഞ്ചർ പാർക്കും ബീച്ചിലൊക്കെ പോവും ഞങ്ങ ഈ ഇടക്ക് ബീച്ചിൽ പോണന്ന് പറയരുന്നു പക്ഷെ ഭയങ്കര വെയില പിന്നെ അവളമാറെ വാപ്പ ഉമ്മയൊന്നും ബീച്ചിലോട്ട് വിടാൻ സമ്മക്കത്തില്ല പേടിയാ
ആഹ്
ആന്ന് വെച്ചാ ആ ബീച്ച് ഭയങ്കര തിരയാ അവിടെ നിക്കാൻ പറ്റത്തില്ല
തന്നെ
ലൈഫ് ബോഡി ഗാർഡുണ്ട് അപ്പൊ അവര് നമ്മള അങ്ങോട്ട് പെട്ടെന്ന് വിടത്തൂല്ല
ആ പിന്നെ പോയിട്ട് കാര്യല്ലല്ലോ ദേ ഞമ്മൾ ഇവിടെ കോഴിക്കോട് പോവല്ണ്ട്. കോഴിക്കോട് നല്ല സുഖാ
ആ
ആഹ് അപ്പൊ പിന്നെ കാണാനുള്ള പൂതിയൊക്കെ നമ്മുക്ക് ഇഞ് പഠച്ചോൻ നടത്തി തരട്ടെ.
ആ
ലേ
അതാ
ആഹ് അവ്ടെ കൊറേ ഇണ്ട് സ്ഥലം, എന്തോ ഇത് ഞാങ്ങ പഠിക്കുമ്പോ ങ്ങ കാണാ. പി എസ് സിക്കൊക്കെ വായിക്കുമ്പം.
മ്
വെള്ളച്ചാട്ടങ്ങള് എതൊക്കെ ഏതൊക്കെയാപാടല്ലേ തെന്മല, അഹ് സഫാരി പാർക്കൊക്കെല്ലേ? പൂമ്പാറ്റൻ്റെ. അട്ക്കൊക്കെ പൈസാണ്ടിയേരുംല്ലേ?
അതെനിക്ക് അറിയത്തില്ല. ഞാൻ അവിടൊന്നും പോയിട്ടില്ല.
അപ്പൊ ഇങ്ങ കേൾക്കാ... അപ്പൊ ഇങ്ങ വിചാരിക്കു അവ്ടെക്ക ഒന്ന് പോയി കാണണം കാണണം പൈസ ജോലിയാട്ടെ പൈസ ആട്ടെ വിചാരിച്ചു എവ്ടെ പഠിച്ചോനെന്നെങ്കിലും ഒക്ക തരുവേക്കും.
മ്
ഉം ഒരുപാട് യാത്രൊക്കെ ചെയ്യാ ഇഷ്ടാ. നിനക്ക് ഇഷ്ടല്ലേ?
ആ എനിക്ക് ഒ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്, ഒരുപാട് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ
ആ ഉം ഇഞ് പഠിക്കണം. പഠിച്ചു ജോലി വാങ്ങണം. ഊം
ആ ദൈവം നട... ഏഹ്.
ഫുഡൊക്കെ എന്തേനി ഇന്ന്. ഉച്ചക്കെ ഹാ
ഫുഡ് ആ ചീ ആ ചീനി വേവിച്ചതും എറച്ചി ബീഫ്
അത് ചീനി എന്നാല്
ആ കപ്പാ
ഹാ ആ സോറിട്ടോ ചീനാ ന്ന്ട്ക്ക് മനസ്സിലായില്ല
ഹാ നിങ്ങടെ അവിടെ വേറെയാല്ലേ
ആ ഞങ്ങള് കപ്പാ
ഹാ ഞങ്ങള് കപ്പേന്നും പറയും ചീനി ന്നും പറയും
ഹാ മരച്ചീനി ന്നുള്ള ചീനില്ലേ ഈ ചീനി ന്ന് പറഞ്ഞപ്പൊ എന്താ ഇപ്പത്ങ്ങ ആലോച്ചത്
ഹാ നിങ്ങ അല്ലേ എല്ലാ സ്ഥലത്തുവേ അയി ന് വേറെ സ്ലാങ്ങല്ലിയോ
ആ ആണ് അതാ ഞാൻ ചോദിച്ചത് എന്താ യീ പറഞ് ഇത് ന്നിള്ളത് അയ്ക്ക് ബീഫ് ഇട്ടാ നല്ല ടേസ്റ്റ് അല്ലേ
ആന്നാന്ന് ഞാ ആണെങ്കിൽ എന്റെ അമ്മടെ വീട്ടിലാ
ഹാഏ
ഹാ പത്തനതിട്ടയില്
അപ്പത്തരെ ഏ അപ്പൊ രണ്ടോടത്തും ണ്ട് ല്ലേ കൊല്ലത്തും പത്തനംതിട്ടിം
ആ ഞാൻപ്പ അപ്പ ഡിഗിരിയൊക്കെ കഴിഞ്ഞോണ്ട് ഔ അമ്മടെ വീട്ടിലോട്ട് വന്ന് നിന്നയാ
തന്നെ നീപ്പൊ തിരിച്ച് നി തിരിച്ചെന്നാ അങ്ങ്ട്ട് നാട്ട്ക്ക്
ഇനി നാളെ പോണെ എനിക്ക് ഇപ്പം കോളേജ് പോണം ടീ സി ഒക്കെ വ വന്ന്ന്ന് മിസ്സ്‌ ഗ്രൂപ്പ് മെസ്സേജ് ഇട്ട്
ആ റിസൾട്ട്‌ വന്നെഅല്ലേ
ഇല്ല വന്നില്ല
ഏ പി അടുത്ത പി എസ് സി ല്ലേ
ഉം
അടുത്ത പി എസ് സി യില്ലേ റയാ
ആ
ന്നാ ശരിട്ടോ ന്ന വെച്ച
ഉം ശരി ശരി